ഹലോ
എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ആ എന്തൊക്കെ നല്ല വിശേഷം ഫുഡെല്ലം കഴിച്ചോ
ഏ
ഫുഡ് കഴിച്ചാ
ഇല്ല ഇല്ല കഴിച്ചിട്ടൊന്നുല്ല കഴിക്കാൻ ടൈമാവ്ണേള്ളൂ
അതെ ഫുഡായൊ റെഡി ആയോ ഇല്ല കഴിച്ചി ട്ടില്ല ഒമ്പതരല്ലം കയ്ക്കാന്
പത്തുമണിയാവും ചെൽപ്പോ ആ ചെലെ ടൈം ഒമ്പണി അല്ലെങ്കി ഒമ്പര അങ്ങനെയാവും അധിക ലേറ്റാവലില്ല
ആ
ഉം എന്തേനു ആക്ക്യേത്
ഏ
ഫുഡെന്താക്കെ
ഫുഡ് ചപ്പാത്തി
അതെയൊ കറിയെന്ന ആ
ആ ആ ഉച്ചക്ക് ചോറായിരുന്നു
ആ
ശരി ഇപ്പ കറി വെക്ക്യാ
പിന്നെന്താ
പിന്നെ ന്താ കുട്ടികള് അനിയനുണ്ട്
ഏഹ്
അനിയൻ ഇണ്ട്
ആഹ്
ഉം
കല്യാണം കഴി
ഏഹ്
കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ലാ
ആഹ് പഠിക്കാണോ
ആഹ് ഞാൻ പഠിക്കുന്നു
എന്താ ചെയ്യ്ന്നെ
എനിതേര്
എഞ്ജിനിയർ
നിന്റിയാറ് എന്ത്‌ ചെയ്യന്ന്
വെറെന്ത
എന്ത് കുട്ടികളില്ലേ
ആഹ് കുട്ടികള് നാലാളുണ്ട്
ആഹ് അവറല്ല എന്തയിന്
ഏഹ്
അന്തേയിനെ
ഓ എന്താ ചെയ്യണെ ചോയ്‌ച്ച ഒരാള് കല്യാണം കഴിചോട്ത്തു ഒരാള് പ്പോ പ്ലസ്റ്റു കഴിഞ്ഞിട്ട് ഇരിക്കാണ് ഒരാൾ പ്ലസ്റ്റൂലാണ് ഒരാൾ പത്താം ക്ലാസിലാണ്
ഉം ആഹ് വല്ല്യ മക്കളാണ് എല്ലാരും വീട്ടിലില്ലേ
ആഹ്‌ മോള് കല്യാണം കഴിച്ചകുട്ട്യാളില്ല
ആഹ് ആഹ് ആഹ് പോർതോയ്‌റ്റ്ണ്ടാവുലെ ബോയ്സാ ആണാ
ചെറി ചെറിയളാണ് അവൻ രാത്രി മദ്രസെ പൊയിക്ക രാത്രി മദ്രസെണ്
അപ്പരാത്രി മദ്രസ് വന്നിട്ടില്ല
ഏഹ് ഒമ്പത് മണി കഴിയും വരാന്
അതെയാ വീട്ടിന്റെ അടുത്തന്നെ മദ്
ആഹ് അടുത്തൊക്കെ തന്നെണ് കൊറച്ചങ്ങട്ട് പോണം ന്നൊള്ളു ഏഹ്‌
കൂട്ടാ പൊക്കാ
മൻസ്സിലായില്ല കൂട്ടാ ഏയ് ഇല്ലല്ല
ആഹ്‌
എയ് ഒരു ഭാഷാണ് ക്ലിയറ്
ആഹ് അങ്ങയ്ക്കും നൈ ചകുമ്പോ അനിയൻ നടന്നിട്ടാ വര്ത്ത്
ആഹ്‌ അയ്‌നെ ഒരു വരും ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്ക്ണത്
ആഹ് അസി കുഴപ്പില്ല്യ ഞാർച് ചെറുതിയതാന്ന്
ഏഹ് ചെർതല്ല
ആഹ്‌
ഒറ്റക്ക് വരും ചെറുത് ആകുട്ടി ഒന്ന് മൂന്ന് പെൺകുട്ട്യാള
ആഹ് ആകുട്ടിയെത്രൽ പ്ലസ്ടു കൈ ഞതാ
ല്ല അവനാ പത്തില്
ആഹ്‌
ഒരു മോ പെൺകുട്ടിയ മോള് രണ്ടാത്തെ മോളാണ് പ്ലസ് ടു കഴിഞ്ഞത് അ കല്യാണം പറഞ്ഞച്ച്ട്ട്ണ്ട്
ആഹ്‌ ആഹ്‌
ഒരുവർഷം കഴിഞ്ഞിട്ടേ ചെക്കൻ വരൊള്ളൂ അപ്പൊ ചെയ്യാനൊക്കെ പർഞ്ഞിട്ട്
ആഹ്‌ ആഹ്‌
അഅല്ല മോ മോള് എന്താ പറഞ്ഞേ എന്ത് പഠിക്ക്ന്ന് പറഞ്
പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക്പ്പ എൽ ബി എസിന് കൊടുത്ത്ട്ട്ക്കാണ്
അ ആ അ അയ്ന്റെ ചെക്കനെ പർഞ്ഞച്ചേ
ആഹ്‌
അ ആഹ്‌
മൂത്തൊളേ കല്യാണം കഴിഞ് അവൾക്കൊരു കുട്ടിണ്ട്
പ്ലസ് ടു കഴിഞ്ഞപാട് ങ്ങ വേം കല്യാണം കഴിപ്പിക്കോ
അവളു പറഞ്ഞു ഗ ന്നെ വേം കെട്ടിക്കണന്നർഞ്ഞു ഞാ വ ഒരു ട്ട് മതിഅർഞ്ഞത അപ്പൊ അവൾക്ക് അവള് പർഞ്ഞു ഇപ്പൊ കെട്ടി ക്കെട്ടിക്കണംന്നർഞ്ഞ അപ്പൊ അവര് പഠിപ്പിക്കാന്ന് പർഞ്ഞപ്പോ
ആഹ്‌
അവര് ഏതറ്റം വരിം പഠിപ്പിക്കാന്ന് പഞ്ഞു അപ്പൊ പിന്നെ അണ്ട് ചെയ്തോ കാജേഷ് ഇവടട്ത്തന്നേണ്
അങ്ങനേ ഒക്കേ എന്താ ഫുഡ്
ഫുഡ് ചപ്പാത്തിയും ഇന്ന് മീൻ കറിയാന്ന് തോന്ന്
മീൻ കറിയോ
മ്
ദിവസും ചപ്പാത്തിണ്ടാക്കോ
ഇല്ല ചാപ്പാത്തി എടക്ക്
ആഹ്
അല്ലെങ്ങ് ദോശ
ആ വൈ വൈന്നേരത്തൊക്കെ അപ്പൊ ചോറല്ലേ രാത്രി
രാത്രി ചോറൊക്കലില്ല
ആഹ്
ഉച്ചക്കാ ചോറ് വെക്ക
ആഹ് ശരി ഞങ്ങളെന്നും ചോറെന്നാ അധികം ഇണ്ടാക്കാറ് ചെൽപ്പോ തോന്നാ ചപ്പാത്തിം എന്തേലൊക്കെ കടി ഇണ്ടാക്കാന്നെല്ലാതെ
ചോറ്ണ്ടാകലില്ല
ഇല്ലാ
ഇല്ല അപ്പം തെന്നെയാ
ഐ ശെരി
മ്
വീട്ടിൽ ആരെക്കെ ഇള്ള്
വീട്ടില് ഉമ്മ ഉപ്പ ഇത്താത്ത ഇക്കാക്ക ഒരെല്ലോണ്ട് എല്ലാരും പൊറ്ത്താന്ന് ഈടിപ്പോ ഞാന് ഇത്താത്തയും ഉമ്മിയും ഉപ്പിയും നമ്മ നാലാളും
ഇത്താത്താക്ക് ജോലിണ്ടോ?
ഏഹ് ഇല്ല ഉം ഇങ്ങളെ പണി കിച്ചണ്ലേക്കുല്ലേ
കിച്ചണ്ല്ണ്ട് അന്ന് പോയിട്ട് അനിയനെന്തെയ്യ്ണു
അനീൻ രണ്ടാ ക്ലാസ്‌ല്
ആഹ് ചെറിയേതാ
ആഹ് ചെറിയ്യതാ അയിനെ പഠിപ്പിക്ക്യേന് ഇത്താത്ത അപ്പറ്ത്ത്ന്ന്
അഹ് ശെരി
ഉം ഇത്രേം സമയം ഫോണി കണ്ട് ന്ന്ക്കേനി
ഹ്
ഉം ഉം ന്നാ അയാ അവരെല്ലാം എന്തെയ്യ്ന്ന് ചെറിയ മക്കളെല്ലോം
മറ്റോള് ആഹ് ആഹ് ടീവിയതാ കാണുന്നു ഇതുവരെ ഇപ്പം ഇരുന്ന് എഴുതാ അ സൈമെന്റ് എഴ്താണ്ട് പറഞ്ഞിട്ട് എഴുതേര്ന്നു അപ്പോ ഞാന് ഇപ്പം കൊറച്ച് വിളി ഫോണ് കൊറച്ച് നേരം ഫോണ് വേണന്നർഞ്ഞപ്പഴേ
ഫിലിമ് സ്നിമ കാണോ?
ഏഹ്
ഏഹ് സിനിമ കാണോ?
ഏഹ് സിനിമക്കെ അവടെ അയെന്നെ പണി സിനിമ മാത്രെ വെക്കുള്ളൂ ടീവില് വേറോന്നും ഒരു വാർത്തിം കൂടെ വെക്കൂല ഫുൾ ടൈമ് സിനിമ
ഉം
പിന്നെ നിങ്ങളെ ഉമ്മ
ആരാ വെര്ണച്ചാ വെര്ന്നോരപ്പം തൊറന്നച്ചിരിക്കന്നെ അവ്പ്പൊ ബെഡ്റൂമില്ക്ക് വെച്ചിക്കാ ടീവി ഹാൾല് വച്ചാ ഏഹ് സമയത്തും തൊറന്ന് വെച്ച്ട്ടേ ഇപ്പവരെ സൗകര്യത്തിന് അവര് ഇര്ന്ന് കണ്ടോട്ടേച്ച്ട്ട്
റൂമിലാ
ആഹ് റൂമിലാണ്ട് വെച്ച് ബെ ബെഡ്ല് കെടക്കാ കാണാ
അതെങ്ങത്തെ ടീവിയാ ചൊ മറ്റെ ഫിറ്റയിന്യാ
ആഹ് എൽ ഇ ഡി
ഏഹ്
എൽ ഇ ഡി
ആഹ് ആഹ് സരിക്ക് സെൻട്രേലല്ലെ വാണ്ടേ
ഏഹ്
സെൻട്രേലല്ലെ ടീവി വെക്കാ
ആഹ് അതെ ക്ഷേ ഇബല് ഇഞ്ഞ്പ്പോ ഇങ്ങ് ഇത് വെച്ച്ങ്ങോണ്ടേ ഇര്ന്ന്ട്ട് ഇതെ പ്പങ്ങോട്ടും തിരിയാൻ പറ്റില്ലാന്ന തീറ്റിം കുടിം ഒക്കെ അതിന്റെ മുന്നിലിര്ന്നിട്ട് അവ്ടേവ്മ്പം തീറ്റിം കുടിം ഒക്കെ കഴിഞ്ഞ്ട്ടെ അങ്ങോട് പോവോള്ളു അ ഇപ്പയിന്റെ മുന്നില് ഇര്ന്ന്ങ്ങനെ ഇതാകൂല്ല അയിന്റെ ഉള്ളില് അഹ് ഫിറ്റ്യ്തിട്ട് വെച്ച് ക്ക്യല്ല അയ്ന്റെ സ്റ്റാൻഡ്മ്മങ്ങനെ വെച്ചിക്ക്യാണ് അപ്പതെങ്ങോട്ടു ഇട്ത്ത് മാറ്റാലോ അത്ടുത്ത് മാ ഔ മാ ഉ വെക്കണേന് ആദ്യം മറ്റേ ടീവിയന്നെ വെച്ചീര്ന്നു പ്പ അതടുത്ത് മൂലക്ക് ട്ട് ട്ട്പ്പ തന്നെ ടുത്തിട്ട് ഇങ്ങ് ച്ച്ക്ണ്
വേണ്ടടി വേണ്ടാ
ആഹാ ടി വി ഒക്കെ രണ്ടണ്ണം ഇണ്ട്
ആനു ടി വി ഫോണ യു സാലാക്കൂലപ്പക്കെ
ഏ
ഫോണി യുസാക്കൂലെ
ഫോണ് കിട്ടായിട്ടാണ് ഫോണ് ടി വി ഫോണുംകൂടെെ ന്എടുക്ക ഇപ്പൊ ഞാനിപ്പോ കൊറച്ചേനരം ൻക്ക് വാണംന്ന് പറഞ്ഞ കാരണം ഫോണ് തന്നിട്ടാണ്ട് പോയ്ക്ക
ആഹ് ശരി അല്ലങ്കി ഫോണീ നിരിക്കുല്ലേ
ഉം ഈ ഫോണില ഫോൺ ടി വി ഇല്ലേങ്കിഫുള്ള് അടിയാണ് ഫോണിന്ന് അത് ആണ് അല്ല മൂന്നാൾക്കും വേണന്നർഞ്ഞ്ട്ട്
ആ ഒരു ഫോണേ ഉണ്ടാവുലു
പ്പാടെ ഫോണങ്ങനെ കളിക്കാൻ കൊടുക്കില്ല
ഒന്നേ ണ്ടാവല്ലേ
ആഹാ ഫോണ് കേടെര്ത്തിക്കാണ് അവടെ ഫോണൊക്കെണ്ടായിരുന്നു മറ്റ കേടര്ത്തിക്ക് പിന്നെ നേരാക്കി കൊടുത്തിട്ടില്ലഏ
പ്ലസ് ടു കയിഞ്ഞെ പെണ്ണീനില്ലെ ഫോണ്
അ എന്നെ അവള കേടർതിക്കാത്തിക്കാണെ അപ്പോം നേരാക്കിട്ടില്ല ഇനി ക്ലാസ് ഡിഗ്ര ഒക്കെല്ല ക്ലാസ് ഒക്കെ തൊടങ്ങുമ്പോ മതിയെല്ലൊച്ചട്ട്
അങ്ങനെ
പ്പൊ ആവശൃല്ലല്ലോ വിചാരിച്ചിട്ട്
ആക്കും പ്ലസ് ടു ടെൻത് കഴിഞ്ഞ ഫോൺ കിട്ടീ
ഏ
ഉം എന്നാ ശെരിയിട്ടോ
അത ശരി ഞാൻ വിളിക്കട്ടോ